ഓഹ്
ഹലോ
ആ കേക്ക്ണ്ടാ
ആ കേക്കണ്ട് എന്താ വർത്താനം ചായൊടിച്ചോ
ആ ചായേക്ക കുടിച്ച് ഇങ്ങള് ചായ കുടിച്ചാ
ഓ ചായകുടി കഴിഞ്ഞ്
ന്ത് കടി
കടീ
ഹലോ എന്ത് പൂളെ
പൂളാലെ മ് ആഹ്
ആ പൂളായീനി
പൂളയും എല്ലും
ആ എല്ലും പൂളീം ല്ലേ
മ്
ഉം നല്ല കോമ്പിനേഷനാണല്ലോ
ആ അതന്നെ നമ്മള് എടക്ക്‌ ഇണ്ടാക്കും ഞായറാഴ്ച്ചെ വെള്ളിയാഴ്ച്ചെ-
മ് ഞാന് പുട്ട്ണ്ടാക്കി പുട്ട്ക്ക് കറിയായിട്ടൊന്നുല്ല്യ
പാപ്പാടവാ പഞ്ചസാരയോ പപ്പടോ പഞ്ചസ്‌
ആ പഞ്ചസാര പഞ്ചസാര തിന്നാ
മ്മ്ഹ്
പിന്നെ ന്നെന്താ ആ പിന്നെ ചെറുപയറും കറിയിണ്ട് ഇന്നലത്തെ
ആഹ്
മ് അതൊ ആ പിന്നെ വെള്ളപ്പത്തിന് ഇന്നലെ അരച്ചീനി അപ്പൊ വ ത്തി ചേർക്കാൻ മറന്ന്പോയി
അപ്പ എങ്ങനാ നന്നായിണ്ടാവലല്ലേ
ആഹ അപ്പൊ അതൊരു വെറുപ്പ്
എന്നാൽ അത് ഓട്ടട പണ ആക്കിക്കൂടനോ
ഓട്ടടക്കും വാണം വറ്റ്
അത് രാവില ആക്കിയാലും മതിയിനി ഓട്ട -
ആഹ് ആഹ് അങ്ങനെ റ്റും
രാവിലെ നമ്മളെ മിക്സിന്റെ ചെറിയ ജാറിലിട്ടിട്ടേ- ഒന്ന് കറക്കിട്ട് മിക്സ് ചെയ്താ മതിയേനി
അങ്ങനെതി അയ് ൻ വറ്റില്ല
ആഹ്
ചോറില്ല അതാണ് പ്രശ്നം അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ച്- ആഹ് ഞാ ആവോലി നന്നാവൂല അവോലിയിട്ട് ഞാൻ ഒരു ദിവസം ഉണ്ടാക്കിന്നു നന്നായില്ല നിങ്ങള് -
അയ്ശരി എല്ലാരും പറഞ്ഞേക്ക ഞാന് ചോറും തേങ്ങിയും അരിയും തന്നെ
ആ ഞാൻ അവല് ഇണ്ട് അവല് ഇന്നാളി ഇണ്ടാക്കിട്ട് അവല് നന്നായില്ല പിന്നെ അങ്ങനെ തന്നെയാണ് അങ്ങന ചെയ്തനി ഞാൻ രാവിലെ- എന്താണ് പൊടിയനി അപ്പൊ പൊടി ഒന്ന് ഒന്ന് ഇണ്ടാക്കി നോക്കാച്ചിട്ട്-
നമ്മള് സാധാ ഉണ്ടാക്കണതിരി നമ്മള് യൂട്യൂബ് നോക്കുമ്പോ ചെലെപ്പോ ഫ്ലോപ്പ് ആകും
ഉം ഉം ഉം അല്ലത് ഇ ങ്ങക്ക് വറ്റില്ലാത്
ചോറായോ
അതൊക്കെ മിസ്റ്റേക്ക് ഒ- ഒന്ന് വയ്യാതായി പോയി ഉണ്ടാക്ക അപ്പൊ പതിനൊ ന്ന്ണി അരച്ചകും
ചെറുതിന് എത്രയായി ഇപ്പൊ
ചെറുതിന് ഒന്നര വയസ് വലുതിന് അഞ്ച് ആഹ് വലുതിന് അഞ്ച് വയസ് അപ്പൊ ചെറുത് ഇപ്പോ ഒന്ന് ഞാൻ വിളിക്കാൻ പറഞ്ഞീന്റെ ശേഷം ഒന്ന്
ആഹ്
അതെ ഫ്ലോപ്പായത് ചോറു മക്ക് നോക്കിട്ടില്ല ചുരിക്കി പറയാണെങ്കിൽ ഞാനും ഓനും തന്നെയുള്ളു ആ ഞാനും ഓനും തന്നെയുള്ളു പിന്നെ ഞാന് രാവിലെ ചായക്കടികളൊക്കെ ഒണ്ടാക്കും മോന് വലുത് സ്കൂള് പോയിണ് അഞ്ച് വയസ്
എന്നുണ്ടോ
ആഹ് ഓൽക്ക് ഉണ്ടാവലില്ല ഇന്ന് ഇപ്പോ ഷൂട്ട് ഔട്ട് ഉണ്ടാലോ അപ്പൊ പോയ്ക്ക്ണ് ഇമ്മ ന്ന്ത്തജെയ്സിയിട്ടുണ്ടല്ലോ ഇപ്പ ഉള്ള പരിപാടികള് കളിന്റെ ഫുട്ബോൾ കളിന്റെ അവന് യു കെ ജിലാ ഓലക്ക് പോന്നത്ണ്ടായപ്പോ ഒരു ജേയ്സികേറ്റ് പോയിക്കണ്
പാലുടുക്ക്ണ കുട്ടിയേക്കൂല്ലേ
ആഹ് ആഹ്
ഉം
ഉം മോൻക്കൊരു കഷ്ണം അപ്പത്തിന്റെ കഷ്ണം കൊടുത്ത് അതേറ്റ് അതേയ്റ്റ് ഇങ്ങനെ കടിച്ചു വെച്ചോണ്ട് ക റബർ വയ്
കറിക്കും വാണ്ടെ എന്തെങ്കിലും കറി ഉണ്ടാക്കണ്ടേ
ഒക്കെ പച്ചക്കറി മത്തനും വൈതൻങ്ങി ഒക്കെ ഫ്രിഡ്ജിലുണ്ട്
ഉം
അതൊന്ന് താളിച്ച്ങ്ങാണ്ടക്കെ
ഇക്ക ഗൾഫിലേക്കുംല്ലേ
ആഹ് ആഹ് ചോറ് വാണന്നില്ല ന്തങ്കിലൊക്കെ തിന്ന
അല്ലങ്കിൽ ഉണ്ടെങ്കിൽ നമ്മള് ഫുഡ് കറക്റ്റ് ഉണ്ടാക്കുകയുള്ളൂ
ആഹ് അതന്നെ അതന്നെ
അല്ലെങ്കി തട്ടിപ്പാവും
ആഹ് ആഹ് ആഹ് അല് അസിയാ അവിടെ ഇരിക്ക്ട്ടാ അത് വരുന്ന് സാധനം ഇന്നലെ എത്രത്തിനെ പുറത്ത് ഇട്ട്ക്ക്ണ് ഇപ്പ തങ്ങനെ അരി
എന്താണ് ആഹ് ചേരാട്ടെ
ചേരാട്ടല്ലടോ ഇവിടെ ഒരു തൊപ്പൊപ്പി ഒരു സൈസ് തൊപ്പൊപ്പി തൊപ്പള്ള സൈസ്
ആഹ് നമ്മളവിടെ ചേരാട്ട കറ്പ്പ്
ഇവിടെഇക്ക് ഊച്ചുച്ചിയാണ് ഉച്ചൂച്ചി ഇമ്മച്ചി അയിനെ എടുത്തിട്ടാട്ട് എല്ലാരും അത് ഉം അരിച്ചു വന്നിട്ടുണ്ടെങ്കില് ഇന്നലെ മൂ- രണ്ടെണ്ണം ബെഡിന്ന് കിട്ടി ഒന്ന് നിലത്ത്ന്ന് കിട്ടി അത് കെടുക്കാൻ തന്നെ പേടിയാവ കുട്ടി ഇങ്ങനെ ന്നാ റബ്ബർ തോട്ടൊന്നുല്ല ഹോ ന്റെ മാളെ ബല്ലാത്ത
പക്ഷേ ഇവിടെ ചേരാട്ടൻ്റെതാണ്
ഉം ഇന്നലെ രണ്ടെണ്ണത്തിന് ഞാൻ പുറത്ത്ക്ക് ഇട്ട് അത് കയ്യിൽ കുടുങ്ങിയാലേ എന്റെ കുട്ടി ഇന്നലെ രാത്രി ചൊറീണ് ചൊറീണ് ഇങ്ങനെ പറഞ്ഞീന്
അതിന്റെ ശേഷമാണ് ഈ പുഴുവിനെ കണ്ടത് ആ ഇനിക്ക് പേടിയാണ് ഇമ്മാതിരി സാധനത്തിനെ കടിച്ചിക മാറിക്കറടോ മേലൊക്കെ തൊപ്പ മാരി സൈസ് മ്മെ അരിച്ച് പോയ്‌ ന്റെ കൈ
അത് എന്താണോ എ ഇത്തിരി അറിയോ അത് ഫുള്ള് തൊപ്പേണേ അപ്പൊ ആഹ് തൊപ്പ ഓരോ എന്തേ- കാട്ട് ആണിച്ചിട്ട് ഹലോ
ആഹ് പറയ്
ആഹ് ഓരെ നമ്മള് എന്തലും കാട്ട് വെച്ചിട്ട് ആഹ് തൊപ്പ നമ്മളണ്ട് കുത്തും
അതെ വല്ല്യതായിരിക്കുംല്ലേ
ആ അപ്പോഴാണ് ഞമ്മക്കീ ചൊറി വര മിഞ്ഞാന്ന് തേമാതിരി വേറൊരു സാധനം അപ്പൊ ഈ എലമല ണ്ടാകുന്ന സൈസ് മുള്ള് ഉള്ള സൈസ് ഒരു പുഴു അത് മറ്റെ മഞ്ഞലെമ്മല് ആമ്പോ മഞ്ഞക്കളർ പച്ചലമ്മല് പച്ചക്കളറൊക്കെ കാണ
ആ അഥവാ ഇതായാല് നമ്മ വെളിച്ചെണ്ണ അല്ലേ പൗഡർ ഇല്ലേ ആ പൗഡർ ഇട്ടാ മതി
എവിടാ
അത് ആയ സ്ഥലത്ത്
ആഹ് ആഹ് ആഹ് ചൊറിഞ്ഞു ആ ഹ്ബ ആയോടുത്ത് ബെഡിൽ ആയ്ടുത്തു.
ആഹ്
ഉം ഞാൻ ഇന്നലെ നല്ല പൗഡർ ഇട്ട് തട്ടി ന്നിട്ട് കിടന്നിട്ട് പേടിയാവാ മേൽ കൊയിഞാടോ വച്ചിട്ട് ഓടിട്ട വീടാണേ അപ്പൊ
അത് ചെലപ്പോം മഴ കൊണ്ട് അല്ലെങ്കില് എന്താ പുഴുന്റെ ടൈം ആയിരിക്കും
ചേരാട്ട കൂടുതലും ഉണ്ടവാന് ചേരാട്ട ഉണ്ടാല് ഈ വെയ്ല്ണ്ടാർ വെയില്ണ്ട് ചൂടാഉമ്പോ മേലള്ള ചേരാട്ടാള് താഴത്ത്കർങ്ങും
ആഹ് ബടെ ബട ചേരാട്ട എല്ലാ സമയത്തും
ആ അങ്ങനെണി ചൊവന്ന ചേരാട്ട കറപ്പ് ചേരാട്ട അങ്ങനെ കണ്ടില്ലെകും ചൊവന്ന ചേരാട്ടനെ മൂന്നാൽണം അഹ് പിന്നെ ഇൻക്ക് വെല്ല്യ പേടില്ല ഇൻകീ തൊപ്പ പിയ്യ്നെ പേടിആ തൊപ്പ പിയ്യ് അത് വേറ സൈസ് തൊപ്പ പിയ്യ് ഞാൻ കാണാത്തൊര്സെയ്സ് തൊ പ്പ പിന്നിം ഒട്ന്നേം വെര്ന്ന്ണ്ടോണാവം ൻ്റ മ മക്കെള ഡ്രസ്സിലൊക്കായാലും ഏ മാതന്നാ ഉം മാര് മരത്ത്മൊക്കെള്ളാ സാനം തന്നെണ് ന്നമ്മ്ള
ആഹ് മര ഏതെങ്കിലും മരത്തില്ണ്ടാവാ മതി ചെൽപ്പോ ങ്ങള് കാണായ്ട്ടെയ്ക്കും
പൊടിയയ്നിമ്മല് ഇബടെ തിന്റെ മരണ്ട് ഞി അത് മന്ന്റ്റെ വെര്ന്നാവോ സപ്പോട്ടന്റെ മരണ്ട്
അതായിര്ക്കും ചെൽപ്പം
ആ ഹ് ഇൻ്റമോ എങ്ങനെ കെട്ക്ക പേടിയാവ്ണ്
തൊട്ക്കലും അൽക്കലൊക്കെ കഴ്ഞ്ഞോ?
ഇല്ല അമുക്കൊന്നും ഒരുങ്ങീട്ടില്ല ഞാന് ഇബെനെര് ഇബെൻ രാവിലെ ഞാന് കുട്ടിക്ക് ചോറും കൂട്ടാ ണ്ടാക്കാ ന്ന്ക്കുമ്പോയ്ന് ഇബൻ രാവിലെ ണീക്കും ന്റെ കൂടെ ചെറുത് ഒരേ കരച്ചിലാണ് ഇട്ക്കാനും മാണ്ടി
അപ ചോറായിണ്ടാഊലേ
അഥവ് അഥവാ ഓനൊന്ന് പാലൊ ട്ത്ത് കെട്ക്ക്ആണെന്ന്ണ്ടെങ്കില് അപ്പോഴും ടൈമ് പോഉഎല്ലോ എട്ടരാഉബോന് വണ്ടി വരും പിന്ന ന്റെ മോനാണെങ്കിൽ തിന്ന് കയ്യണെങ്കി ഒരു ഒര് ദോഷ കഷ്ണം തിന്ന് അയ്നാ കൊറെ പണിയ ഒരു മണിക്കൂർ ഇരിക്കണം
മ
അപ്പ ഞാന് ന്താണ് അപ്പൊ പിന്നെ ഓന് ന്ന്ക്കൂല പിന്നെ ഓനുസ്കൂൾ വണ്ടി കേ ട്ടി വന്നീൻ്റഏഷംബനെ ഒന്ന് പാലൊട്ത്താണ്ട് വെനൊന്നൊർ ക്കുമ്പം ങ്ങനെ ഫൊണ് ന്നോക്കും
അഹ് ഓനൊന്ന് ഒർങ്ങി ന്നീച്ചിപ്പോ ഓനറങ്ങിയപം ഓൻ്റ പ്പ വിളിച്ചീനി അപോനൊ ണർന്ന്
സമയം അതിന് വേഗം കയ്യ്ണ്ട്
ആ ഹ് ആഹ്ഹാ മ് മ് മ് പ്പൊ പടിക്കാനും തൊട്ക്കാനും മുറ്റടിക്കാനൊക്കെണ്ട് പിന്ന ഈ
ഞങ്ങക്ക് പിന്നെ ഇവടെ അൽക്കാന് തോട്ണ്ട് ആ തോട്ട് പോകലാ
ആ ഹ്ആ ഹ്അപ്പ പിന്നെ എളുപ്പം കയ്യൂലേ
അപ്പ വേം കയ്യോരും
ഇൻക് അലക്കാൻ നിക്കാണെങ്കിലൊക്കെ പത്ത് മിനിറ്റോണ്ട് പരിപാടികയ്യും അമ്മള് മിഷ് ഷീന്ണ്ട് വാഷിംഗ് മിഷീൻണ്ട് മിഷീൻല് കൊണ്ടേ ട്ടാ മതി ഏമിഷിൻല് കൊണ്ടേയ്ട്ടാ മതി മിഷീൻല് പൊർത്ത്ന്ന് വള്ളട്ത്ത്കാണ്ട് മൂത്രായതൊക്കെ ഒൽമ്പിക്കാണ്ട് മിഷീൻലിട്ടാല് അതവിടെക്കെടന്നു തിരുമ്പല് ചെയ്യും ഇന്നലപ്പം കൊറേ തിര്മ്പീത് കൊർച്ച് തോരട്ട്‌ക്കിണ് കൊർച്ച് തോരെടാണ്ട് തിര്മ്പേലിങ്ങനെ മൂത്രൊയ്ക്കല്ലേ
ചിക്കിടാനൊക്കെ സ്ഥലണ്ടെയ്ക്കുലേ?
ചിക്കി ഇടാനൊക്കെ സ്ഥലം കൊറവാണ് ഔത്ത് ഞാൻ ഒരയ്ല് കെട്ടീക്ക്ണ് ഷീറ്റൊന്നു ഇല്ല്യ പൊർത്ത് എറത്തിടും
അമക്ക് മഴയൊണ്ട് മഴ നല്ലതൊ ക്കെണ് കെടന്നൊർങ്ങാനൊക്കെ പക്ഷേ ചിക്കിടണ കാര്യാ
ഇം ഇം ഇം ഇൻക്കത് ഇന്നൽത്തിം ഇന്നലെ ഒർ ക്കം വന്നിട്ട് ഇന്നലെ രണ്ട് മണി ആയിട്ട് ഞാൻ കെടന്നത്. അതേമായ്രി ഓരോന്നും കണ്ടുങ്ങാണ്ടെ ഞാൻ ബാപ്പാനോട് പർഞ്ഞും ചെയ്ത് ഇങ്ങനെക്കെണ് എങ്ങനെ ഒർങ്ങണത് ഇന്നലെ ഞാന് അത്ത് കെട്ന്നാച്ചി അകത്താവുമ്പോ ഇത് പൊറത്ത റൂമാണ് അപ്പ അകത്ത റൂമാകുമ്പം അപ്പു തിന്നഞ്ഞാ എക്ക അപ്പു പിന്ന അപ്പു തിന്നാൻ കയ്യണ്ട ആാ റബ്ബർയിക്കുന്നു അപ്പൊ വേണ്ട
ഓൻ കൊറേക്കെ അല്ല ഞാൻ ഇണ്ടാക്കലിണ്ടെ അത് ഇന്റെടുത്ത് വറ്റില്ലാതായിപ്പോയതാ അപ്പക്കാരം ആഹ് അഹ് ആഹ് അഹ് ഞാനാ യൂട്യൂബ് നോക്കിയാണ് ഒരുവിധം സാധനങ്ങളെക്ക ഒരുവിധം സാ
ഈസ്റ്റിട്ടൂല്ലെയ്നി
ഞാൻ ഒരുവിധം സാനങ്ങളൊക്കെ യൂട്യൂബ് നോക്കിയാ എണ്ടാക്കല് എല്ലാ ഇണ്ടാക്കും ഈസ്റ്റല്ല അപ്പക്കാരം സോഡക്കാരം ഞാനൊരുവിധം സാനങ്ങളൊക്കെ എണ്ടാക്കല് ആഹ് ഈസ്റ്റും അല്ലെ ഞാൻ ചോ വ റ്റിതിണ്ടായാ മതി ഞാൻ വറ്റില്ലെങ്കിലും തേങ്ങടലെണ്ട് എന്നരം